ഹലോ ഹലോ.
ഹലോ കേൾക്കുന്നില്ലേ
ഓ
എന്താ വർത്താനം?
നല്ല വർത്താനം.
സുഖന്നെ
ഓ .
ആ. ഇജ്ജ് എത്രീല പഠിക്കണ്
ഞാൻ പ്ലസ്റ്റൂല്.
ആ ആ ഞാനും പ്ലസ്റ്റു തന്നേയാണ് വായിക്കാനൊന്നീല്ലേ?
വായിക്കാണ്ട് ഇപ്പൊ വായിച് വെര.
ഏ പഠിച്ചിതയിരികുല്ലേ?
പഠിക്കാനല്ല നോട്ടെയ്‌താന കൊറേ നോട്ട് വായിക്കല് കൊറച്ച് വായിക്കും പിന്നെ നോട്ടെഴുതാ.
ആ കൊറെ എഴുതാണ്ടാവുല്ലേ
ആ.
ഏ. ന്നേ എന്ത്ന്നെന്താ പരിവാടി? വീട്ട്ക്ക് പോയോ?
ഇന്ന് ഇന്നലോക്ക് പോയി ശനിയാ രൊക്കെ പെര. കോൾത് പോയി ങ്ങളെല്ലാരും കൊൾത്തക്ക്. ചെങ്ങായിമാരാണെങ്കിലോ കൊറേ എണ്ണം അവിടെയും ഇവിടെയുകൊള്ളൊടാ. കൊറച്ച് ലോങ്ങ്ള്ളതെ വീടിന്റെ കൊറച്ച് അപ്പൊ അവിടെ പോയി കൂട്ടി കൊണ്ടന്ന് വേറൊരുത്താനാണെങ്കി ആ ഓന്റെല് ല് വ്ട്ട് രണ്ട്മൂന്നാൽ കിലോമീറ്റർ അപ്പൊർത്തേകു. ഓനും പോയി കൂട്ട്ണ്ടാന്ന്. ആദ്യം കൊളത്ത് പോയി ആ. കൺസന്ന്.
ദൂരള്ളൊരൊല്ലൊക്കെ?
ഉം ആ കൊറെണ്ണം ദൂരെള്ള. വല്ല്യ ദൂരല്ല ചെറിയ ദൂരം
ആ ആ
ഓരെല്ലാരോപ്പന്ന് ഒരാള് പറഞ്ഞപ്പോ അങ്ങനട് പൊയിട്ടും പോയി
ആ കൊളവെടെ അടുത്താന്നാണോ കൊളം
ആ അടുത്തറഞ്ഞ കൊറച്ചു ദൂരേള്ളൂ ബ്ട്ന്ന് ഇൻ്റെ കൊറച്ചു ദൂരള്ളൂ
ആ വല്യ കൊള
ആ വല്യ കുളണ്ട് നല്ല ആഴണ്ട് അയിന് ഉംഹും ചെങ്ങാരൊക്കെ അവിടെ വിളിച്ചു ചങ്ങാടക്കെ അവടെ വിളിച്ച്പോയി അയിനാണ്ട് നീന്താൻ ചലച്ചുനെ കൊണ്ടയി അപ്പൊ ഓന് ആഴം പേടിർഞ്ഞപ്പോ ഓനെ നാട് നീന്താൻ കൊറെ പറഞ്ഞോക്കി വാപ്പച്ചിടെ കയ്യില്
എ ഹ
ഓൻ കൊറെ നീന്താനൊക്കെ ശ്രമിച്ച് കയറൊക്കെ കെട്ടി അയില് വേറൊരുത്തൻ പറഞ്ഞ കഞ്ഞിട്ട് ഇവ കയറും പിടിച്ച് അട് ചാടി അങ്ട് പോയി വെള്ളത്തേക്ക് പിന്നെ പൊന്തില്ല ഞളെക്കാടെ പിടിച്ച് നീന്തി
ആ
ഞങ്ങളെല്ലാരും ഏ
എ ഓൻ എത്രലാ നീന്താൻ ഇഷ്ടല്ലാത്തോന്
ഓന് ൻ്റെ ഒപ്പരം ന്നെ ന്റെ വയസ് ന്റെ ഒരു ഇതിലും മൂത്താണ്
ഏ എന്നിട്ടും പഠിഞ്ഞിലാറയില്ല
നൂക്ക് പേടി ആണ്
അ് നിട്ടെന്താ കാട്ടി പഠിപ്പിച്ചോ ഓനെ
ഞങ്ങള് പിന്നെ കൊഴത്തിലും ഓക്ക് ആഴം പേടിറഞ്ഞിട്ട്ന്നെ അങ്ങനെ നീന്തിന് അങ്ങട്ടും ഇങ്ങട്ടും പിന്നെ ഞങ്ങള് ഉം കൊറച്ചുകൂടി മ്മ്ക്ക് പഠിച്ചണല്ലോ എങ്ങാലും വലുതാവുമ്പോ
ആ ആ
സ്വിമ്മിംഗ് പൂളിലിങ്ങട് പോയി ഞങ്ങല്ലാരും ചങ്ങായില്ലാരും
ഓ സിംമ്മിംഗ് പൂളിക്ക് പോയോ
ഇതാണെങ്കിൽ ഒര എടേ കൂടെ ഇവൻ്റെടുത്തെത്തി വേറൊരുത്തൻ്റെ വണ്ടിയും കൊണ്ട് പോണ് ഇവനാണ് വണ്ടിങ്ങട് സ്റ്റാർട്ടാക്കിയ ഓർമ്മള്ളൂ പിന്നെങ്ങട് പോണണ്ട്ല്ലോ പിന്നെ കൊറെ അടച്ചിട്ട് വിളിച്ചു പിന്നെ ഓൻ്റെ എപ്പരേ അടുത്ത് നോക്കി പിന്നീം പെടും പോക്ക് കൊറെ അടത്തിട്ട് പിന്നും വിളിച്ചു അങ്ങനെ ഞാനൊരു വയി ആർന്ന് ആ എടെക്കൂടെ കേറി കേറി പോയി ലാസ്റ്റ് ആടെ എത്തി അപ്പൊ ആടെ എത്തുമ്പോ ഓൻ ആടല്ല ഓൻ വേറെ ചങ്ങായിൻ്റെ കൂടെ പോയി പിന്നെ ഓൻന്റെടെ പോയിട്ട് ഓനെം കൂട്ടി പോന്ന് അല് ഓനറഞ്ഞ് ന്താ ഈ സ്വിമ്മിംഗ് പൂൾ ഇണ്ടാവില്ലേ അത് അലർജി പറഞ്ഞ് അപ്പോ ഓൻ ചാടീല്ല ന്നിട്ട് ഞങ്ങളെല്ലാരും ആടെ എറങ്ങി പിന്നെ ആടാൻ പറ്റ ട്യൂബ് തൊക്കെണ്ടല്ലോ ജാക്കറ്റ് ട്യൂബ് അങ്ങനത്തൊരാ അനുഭവങ്ങൾ ഉണ്ടായത് ഉം അയ്ല്ച്ചോല് കൊറെ പഠിപ്പിച്ച് ആഹ് പഠിച്ച് തോന്നിണ്ട് നീന്തീന് അങ്ങടും ഇങ്ങടും കൊറച്ച്
ആ ആഹ്
ഉം പിന്നെ അതിന് ഹൈറ്റ് അധികല്ല അതോണ്ട് ഒരു മണിക്കൂർ ഉണ്ടാവും
ആ ഒരു മണിക്കൂറല്ലേ ആഹ് അപ്പൊത്തിന് പഠിച്ചോ ഒരു മണിക്കൂറോണ്ടൊക്കെ
ഒരു മണിക്കൂറോണ്ട് പഠിക്കാച്ച പഠിച്ച് കൊറച്ച് ക്കെ പഠിച്ചുണ്ടാവും പിന്നെ ഓനാണെങ്കിൽ അധികം ഹൈറ്റ്ല്ല അപ്പൊ ആഴൊള്ള എടത്തക്കൊന്നും അങ്ങനെ പോവില്ല അങ്ങട്ടും ഇങ്ങടും നീന്താനേ വേഗം കൊഴയും ചെയ്യും ഉം കൊറച്ചണനീന്തും പിന്നെ നിക്കും പിന്നെ ട്യൂബ്മട്ട് ഇങ്ങനെ നീന്താൻ
ആഹ്
കൊറച്ചാട്ടും കൊറച്ച്ങ്ങ്ട്ടും അങ്ങനെയ്യ്
പിന്നെ പിന്നെ ങ്ങട് പോയ അരിച്ചന അപ്പുറത്ത് ഇര് പോയണ്ട് പോയ പോണ പറഞ്ഞന്
ആഹ്
ഓനർഞ്ഞിക്ക്ണ് ഓണാണ്ടമെത്തെറ്റ് പേടിച്ചല്ലേ ഓങ്ങെള്ളാട്ട ഓന ച ചാടാ പോണ്ട ഓല് ചട് പോവും
ആഹ്
വല്യ ഒഴുക്കുള്ള പുഴ
ഉം ഇപ്പൊ പിന്നെ നല്ല മഴൊക്കെല്ലേ നല്ല ഒഴ്ക്ക്ണ്ടാവും
പറയാൻ പറ്റില്ല എപ്പോളാ മഴന്നോക്കെ
ആഹ്
ഞങ്ങളെപ്പാടന്നെ ഒര് കാഴ്ച കാണാൻ പറ്റിയ സ്ഥലം ആട പോയി കൊറേ കറങ്ങി വന്ന് പിനീ ഉം മൂന്ന് മണി ആ ടൈം ആകുമ്പത്തിന് ഞങ്ങള് അവിടെ കൊറേ നിന്ന് പിന്നെ പോരെ പോയി
ആഹ്‌ ആഹ്‌.
പിന്നെ അന്റെ ആലേക്കെത്താ
ഞാനിപ്പന്ന് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല
വണ്ടിയോ
ആഹ് സ്കൂട്ടി കൊറച്ചൊക്കെ ഓടിക്കും ആ സ്കൂട്ടി കൊറച്ചൊക്കെ ഓടിക്കും പിന്നെ ബൈക്ക് പഠിച്ചില്ല
ബൈക്കൊ
ആഹ് വീട്ടില് ബൈക്കൊക്കെ ഇണ്ട് പക്ഷെ പഠിച്ചില്ല അപ്പൊ അത് പഠിക്കാണ്ടേ
ആഹ്
അപ്പോ ഒരു ചെങ്ങായിനെ വിളിച്ച് ഓൻ പഠിപ്പിച്ചരാന്നൊക്കെ പറഞ്ഞേ അപ്പൊ അങ്ങനെ പോയതേയ്ന് ഇന്നിപ്പോ മൊത്തം അയ്മല് ന്നേനീ വണ്ടി പഠിക്കാന്
ആഹ് ആഹ്
അത് ഏഹ് കൊറെ ദൂരം പോയി കൊറച്ചു കൂടി പഠിക്കാണ്ട് ഇഞ്ഞി റെഡിയായിട്ടില്ല ഇഞ്ഞും. ഇക്ക് ഗിയറ് മാറ്റണൊന്നും അങ്ങോട്ട് റെഡി ആയില്ല, അപ്പ അതൊക്കോന്ന് പഠിക്കണം. നീ നാളെ ചെല് പ്പ പോണം ഒന്നൂടി. നാളെ നീ ക്ലാസ് കഴിഞ്ഞിട്ട്റ്റെ പോണ്ട്യരും ക്ലാസ്ണ്ടല്ലോ നാളെ.
ആഹ് ലൈസൻസൊക്കെ എടുക്കാ ക്ലാസ്
ആഹ്
ലൈസൻസ് ഒക്കെ എടുക്കാ കൊറച്ച് ലോങ്ങ് പോയാതി, ബാംഗ്ലൂര് ആ ഭാഗത്തൊക്കെ അങ്ങനെ ലൈസൻസ് കിട്ടുംന്ന് പറയിണ്ട്
ആഹ് ലൈസൻസ് എടുക്കാനായിന് രണ്ട് മാസൂടി വണം.
ആഹ് അത്ര പ്രായായി ഇന്നാ പിന്നെ വണ്ടി എടുക്കണല്ലേല്ലേ രണ്ടു മാസ പോയി പർഞ്ഞാ
അതന്നെ രണ്ട് മാസൊടിയൊള്ളൂ.
മ് വണ്ടി ഞാൻ പഠ് ബാംഗ്ലൂരൊയാതി ആവുമ്പോ നമ്മുക്ക് ലൈസൻസ് പോരാത്തേന് നമുക്കൊരു ട്രിപ്പ് പോൽത രീതിൽ അങ്ങനേം പോവാലോ.
ആഹ
ബാംഗ്ലൂർന്ന അത്യാവശ്യം കൊറച്ച് ലോങ്ങല്ലേ ഒരു മൂന്ന് രണ്ട് നാലേസം സ്റ്റേ ചെയ്ത് നിന്നാലും മതി
ആഹ ചെങ്ങായി പറഞ്ഞേനി ഓനും ഇടുക്കാണ്ട് അപ്പൊ അങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞേനിം
ഉം ഫ്രണ്ട്സ് ഒക്കെഅഡെപ്പോണത് കറങ്ങാനല്ലേ അത്യാവശ്യം അത്യാവശ്യം ആ കാഴ്ചക്കാരൊക്കെ ഉള്ള സ്ഥലാണ് ബാംഗ്ലൂര്
അടിപൊളി യാണല്ലോ
ഉം
കറങ്ങും ചെയ്യ നമ്മളെ ഇതടുക്കുകയും ചെയ്യാം
ഇ വരുമ്പോ വേറെ എടുത്ത് വരാലോ
ആ
എങ്ങനെങ്ങള്ൾ പോവാ ഉദ്ദേശിച്ച ട്രെയിനിലോ
ട്രെയിനല്ലേ പോണം അല്ലാതെങ്കിൽ പിന്നെ വണ്ടിയൊക്കെ എടുക്കണം വണ്ടിയൊക്കെ എടുത്ത്ന്നെ ലോങ്ങ് അല്ലേ
അതിനാട്ട് നല്ല ട്രെയിന് പോകന്നായിരിക്കും
ബസ്സില് പോവാലോ ബാംഗ്ലൂർ
ആ ബസ്സിലൊക്കെ ബസ്സിലൊക്കെ കൊറേ നേരം ഇരിക്കണ്ടേ അത് ചടച്ചു വിക്കേണ്ടിരും പിന്നെ കൊറ ആഹ് അതന്നെ തന്നെ കൊറെ ആൾക്കാർക്ക് ബസ്സ് ഒന്നും പറ്റാത്തണ്ട്
ആഹ
ട്രെയിൻ ആവുമ്പോ പെട്ടെന്ന് എത്താലോ
ബസ്സിനേക്കാൾ നല്ല ട്രെയിനാ ബസ്സിലാകുമ്പോൾ ചിലപ്പോം എന്തെങ്കിലുമൊക്കെ ട്രാഫിക്ക ഒക്കെ ആയി ലേറ്റ് ആയാലേ
ആ
ട്രെയിൻ ആകുമ്പോൾ കറക്റ്റ് ട്രാഫിക്ക്‌ ഒന്നും ഇല്ലല്ലോ അങ്ങന നേരെ അങ്ങട് പോകാല്ലോ അടത്തല്ലോ സ്റ്റോപ്പിൽ
അല്ലെ വിമാനത്തിലൊക്കെ പോണോ
ട്രെയിൻല് പോയപോതും നല്ല പണിണ്ടത് നല്ല പൈസ കിട്ടും
അല്ല കുറച്ച് ദൂരല്ലേള്ളോ ആ
പിന്നെന്താ
പിന്നെ ഫുഡ് കഴിച്ചോ
ഫുഡ് കൈക്കണം
അ കയ്ച്ചില്ല ആഹ് ഇന്ന് കളിണ്ട്ല്ലേ
ഇപ്പെന്റെ കളി
ഏതാ ട്ടീമ്
ഞാന് ബ്രസീലാണ് വിവാ ബ്രസീൽ
ഓ ബ്രസീല്
ജോ ഏയ് അത്അത്രോള്ളു
എത്ര പറഞ്ഞാലും ബ്രസീൽ കളി കൊറച്ച്യാ തൊടങ്ങാതി ഒരൊ മ്പഅര ഒമ്പതേ മുക്കാല് ആ ട്ടൈം ആവുമ്പക്കും
ആ എവടെ കളികാണലെവ്ട്ന്നാ ട്ടീവിണ്ടോ വീട്ടില്
ഒര്നെട്ത്ത് പ്രൊജറ്ററ്ണ്ട് ഒര്നെടുത്തന്നെ ക്ലബ്ബില്
ആ ആ അങ്ങന്ണ്ട്ല്ലേ ഞങ്ങളിവിടെണ്ട് ഞങ്ങളവിടെണ്ട് അത്ങ്ങനെ അവ്ടെ പോയി കാണലില്ല കുറവാണ് ച്ചെല കളി മാത്രെ കാണലൊള്ളൂ
എന്ത്ന്ന് കളി കാര്യായിട്ട് കാണണം ഫസ്റ്റ്ത്തെറൗണ്ട് ഓമ്പിച്ച് വിട്ടീനി
ഇനിപ്പ ഈ കളിത്ത സൗദി അറേബ്യന്റെ പേരല്ലേ ഓലെ ആരെടുക്കും ഇനെവേറൊരു ചങ്ങായി വിളിച്ചീനു. സ്പെയിൻ ട്ടീമ്ള്ളേ സ്പെയി ഇവല്ല സ്പെയ്ൻടെ എന്താ പറയാ ആഹ സ്പെയിൻടീംപറഞ് നടക്കാൻ കഴിയിലെ ആരാധകരെ
ആഹ
ഓനോട് ഞ കൊറെ പറഞ്ഞിന് വരണ്ടെയ് എൻക്കാരുല്ല എന്റെ വന്ടെ അടുത്തുള്ള തന്നെ
ആ വീട്ടില് ടി വി ഒന്നില്ല.
ഒരെ ടി വി ഇണ്ടായിന് ടി വി പിന്നെ ഒയിവാകി കേടന്ന്.
ഉം രാത്രിയൊക്കെ എങ്ങനെ കളികാണാൻ പോവാ പന്ത്രണ്ടരക്കൊക്കെ?
പന്ത്രണ്ടര്ക്ക് ഇബടെ ആ എടുത്തന്നെ ട്ടോർച്ചടിച്ചു പോവാം. പിന്നങ്ങട്ഗാണ്ട് പിനഅങ്ങാടിന്റെ ടുത്താ പോരെ അപ്പൊ ആവുമ്പോ ആൾക്കാരുണ്ടാവും അങ്ങാട്
ആ ഇന്റെ ഇവിടൊക്കെ ഇണ്ട്. അങ്ങനെ സംഭവം.
ആ ഇവരന്നെ അങ്ങാടിലൊക്കെ ആൾക്കാര് കൊറയണെങ്കി പന്ത്രണ്ട് മണിയാവും. ആൾക്കാര് പോരവാണെങ്കില്
ആഹ അങ്ങനെ ന്നാ പിന്നെന്താ വേറെന്താ?
അത് വേറൊര് ചെറിയോര് പ്രശ്നണ്ട്.
ആഹ
ഉം
ആയിക്കോട്ടെ.
ആയിക്കോട്ടെ
ആഹ ശെരി